മ് നല്ല വിശേഷം സുഖാണ്
സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും മഴയൊക്കെ ഉണ്ടോ
ഇല്ലല്ല ഇന്ന് മഴയില്ല ഇന്നും ഇന്നലേം ഒന്നും മഴയില്ല
എല്ലാരും എന്തിയെ
ഏഹ്
വീട്ടിലെല്ലാരും എന്തെ
ഒക്കെ സ്കൂള് പോയണ് മക്കളൊക്കെ
ആ ജോലിയൊക്കെ കഴിഞ്ഞോ
ആ ജോലി കുളിയും നനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോ ഫോണ് എടുത്തത ഹ ഹ
ആ ആഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല കഴിക്കണം
ഇത്രയും സമയായല്ലോ എന്ത് പറ്റി കഴിക്കാന്
ആഹ് അത് കൊറച്ച്നേരം മുന്നേ കഴിച്ചീന് രാവിലെ കൊറച്ച് പണയൊക്കെ എടുത്തപ്പോളേ അപ്പൊ നീ വെഷക്കണില്ല അപ്പൊ അങ്ങനെ കൊറച്ച് സമയം എടുക്കട്ടെ വിചാരിച്ച് രാവിലത്തെ ബാക്കിണ്ടായിന്
ആ ഹ ആ ഹ ആ ഹ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നോ
സുഖായിട്ടിരിക്കണു മക്കളൊക്കെല്ലേ ആ ആ ഒന്നുള്ളൂ
ആ ആ ഉണ്ട് ഉണ്ട്
ആ ശരി സുഖാണ് അങ്ങനെ പോണ് എന്താ ചോറിന് കറി എന്താ ഉണ്ടാക്കി
കറി ഇന്ന് മോന് കൂടുതലും വെജ് കറൊക്കെ ഇഷ്ടമുള്ളതോണ്ട് പരിപ്പ് കറി വച്ച്അവന് മീൻ അങ്ങനെ ഉള്ളതിനോട് താല്പര്യ ഇല്ല ഒരുപാടൊന്നും കഴിച്ചു തുടങ്ങിയില്ല രണ്ടര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അവനും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മ നമ്മളാങ്ങ് കൂടുതല് തന്നെ ല്ലാ ഇപ്പോ ആ അപ്പൊ മീനൊക്കെ കുറവല്ലേ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കിട്ടാറുമില്ല ആഹ് ആഹ് കിട്ടാന് ഇവിടെ തന്നെ അടുത്ത് കടലൊക്കെ ഒണ്ട് കായൽ കായൽ മീനൊക്കെ കിട്ടും എന്നാല ഇപ്പം- കൊറച്ച് ദിവസമായിട്ട് വളരെ കൊറവ
ആഹ് കിട്ടണില്ല ഇവിടെ-
ആഹ്
ഉം ഉം ഓന് എൻ എന്താ എല്ല കൊടുക്കോ പൊടികളൊക്കെ കൊടുക്കോ
ആഹ കൊടുക്കും കൊടുക്കും കുറുക്കും കഞ്ഞീം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കും ഇനി എറച്ചി മീന് അങ്ങനെ- ഒക്കെയുള്ള സാധനങ്ങളോടെയുള്ളൂ പോരാകിലോട്ട് പോക്ക് ബാക്കിയെല്ലാം കഴിച്ചോളും ആഹ് കൊടും ആഹ് അമൃതം പൊടി അങ്ങനെ അധികം കൊടുക്കാറില്ലാ ബാക്കി റാഗി പിന്നെ ഹെൽത്ത് മിക്സ് അതെല്ലാം മേടി അങ്ങനെ കൊടുക്കും
ആഹ്
പിന്നെ നമ്മുടെ റാഗ് ഇത് ഹെൽ എന്താ മറ്റേ അമൃതം പൊടിക്കകത്ത് ചെറിയേ പ്രശ്നങ്ങളൊക്കെ അല്ലായിരുന്നോ
ഉം അറിയില്ല ഹ് ആ അത് ശരി
ആ ആ ഇപ്പ അങ്ങനെ കിട്ടാറുഇല്ല ഇപ്പ എനിക്ക്തോന്നാ കഴിഞ്ഞ പ്രാവശ്യം റാഗി ക്ക്യാ കിട്ടിയത് റാഗി ശർക്കരയും കൂടാ കിട്ടിയത് അതുകൊണ്ടത് ആഹ് ആഹ് അത് ആഹ് അത് കഴിച്ചു ഉം കഴിക്കും ആഹ് മീൻ കഴിക്കുവെങ്കിലും മോമോന് കൊറച്ച് പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് അതല്ലാതെ അവൻ അങ്ങനെ കൂടുതലൊന്നും കഴിക്കത്തില്ല
ആഹ് അഹ്ശരി
ക്ക് അങ്ങനെ നിർബന്ധിക്കാൻ ഒക്കത്തില്ലല്ലോ അവർക്ക് അവർതായി ഇഷ്ടം ഉം ആ അത്ര ആയില്ലല്ല നോ ച്ച് കഴിപ്പിക്കാനും വേണ്ടി ആയില്ല. ഉം ഉം ഉം ഉം അവിടെ മക്കളെല്ലാം കഴിച്ചോളോ
ഇവിടെ ഒക്കെ സ്കൂള് പോവലോടങ്ങീണ്
ആഹ് ആഹ് ആഹ് ആഹ് എല്ലാം കഴിച്ചോടുല്ലേ?
അപ്പം പിന്നെ അമ്മളെ ഭക്ഷണൊക്കെ എല്ലാം തിന്നും. ഉം ഓൽക്കൻസരിച്ച് നമ്മള് അങ്ങനെണ്ടാക്കണം. അങ്ങനെ അദികേരം ഒന്നും പറ്റൂല അങ്ങനെ മക്കക്ക് അനുസരിച്ചെയ് ഉണ്ടാക്കും. ചെറ്തിനൊക്കെ ഭയങ്കര മട്യാ തീരെ എരു കൂട്ടൂല ഇന്നിട്ട് അങ്ങ നെ ഒരു കറ്യൊന്നും പാരാൻ ആഹ് ശീലിക്കണ് അങ്ങനെ തിന്നും പോത്തെരുവാണ് പറയും അപ്പൊ പിന്നെ ഞമ്മള് അപ്പന്നെചോറും തിന്നൂല.
ആണോ ഹാ കുറേച്ചെ കൊട്ത്ത് ശീലിപ്പിക്കണം അല്ലേ പിന്നെ ഒട്ടും കഴിക്കാതെ വരും എരിയെക്കെ കൊടുക്കുമ്പോം ബുദ്ധിമുട്ടായിട്ട് വരും കുഞ്ഞിലേ കൊറേചെ കൊറേചെ ശീലി ക്ക്യാകിലേ
ഉം ചെറുതായിട്ട് ഇപ്പ ഇപ്പൊ സ്കൂളിലൊക്കെ പോവലൊടങ്ങിയപ്പോ കൊറേശെ ഒക്കെ തിന്നല് തൊടങ്ങീന് അറഞ് ഹും ഞാങ്ങ ചോയ്ക്കും ടീച്ചറോണ്ടൊക്കെ അപ്പൊ ഇവിടുന്ന് തിന്ന്ണ്ട് പറിം.
ആഹ് ആഹ് ആ ആഹ് എല്ലാരും കൂട്ടുകാരെ കൂടെക്കെ ഇരുന്ന് കഴിക്കുമ്പോ അങ്ങ് ചെ
ആഹ് പിന്നെ സ്കൂളിലൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഇണ്ടല്ലോ.
ഒണ്ടുണ്ട് ഉം ഉം ആഹ് ആ വീട്ടീന്ന് ഒരുപാട് കൊടുത്ത് വിടണ്ടല്ലോ അവർക്ക് രാവിലെ വീട്ടിൽന്ന് കഴിച്ചിട്ടല്ലേ പോന്നേ?
ഭക്ഷണം വീട്ടന്ന് കഴിക്കും. പിന്നെ ഒന്നും കൊണ്ടോണ്ട. ചോറൊക്കെ സ്കൂളിലണ്.
ഉണ്ട് ആ ആഹ് ആ അല്ലാതെ അവർക്ക് മറ്റേ പ പത്ത് മണിക്കെങ്ങാണ്ട് കഴിക്കാനൊക്കെ കൊടുത്ത്,
ഏഹ് പത്ത് മണിക്ക് അവിടെ കഞ്ഞി കിട്ടും അവന് ക്ലാസ്സില് കഞ്ഞിആക്കി കൊടുക്കും പറഞ്ഞു അത് സാദാ സ്കൂൾ ആാണ്. ആഹ് സാദാ സ്കൂൾ
ആ ആഹ് ആഹ് ഉം എത്ര പേരുണ്ട്?
ഇനിക്ക് നാലാളുണ്ട് ഉം
ഉണ്ട ആ ആഹ് അ അ എത്രല്ലൊക്കെ പഠിക്കന്ന്?
വല്യൻ ഡിഗ്രിക്ക് പഠിക്കാ.
ആ ആഹ് ആഹ് ആ
പിന്നെ ഒരാള് ഒമ്പതില് ഒമ്പതാം ക്ലാസില് ഒരാള് അഞ്ച് ല് ഒരാള് ഒന്നില് ചെറു അതിനാണ് പ്രശ്നം. അല്ലാത്താർക്കൊന്നും കൊഴപ്പില്ല.
ആഹ് അ എല്ലാരും കൂടി ഇരിക്കുന്ന കൂട്ടത്തിലാം കഴിക്കുവോ?
ആഹ് അങ്ങനൊക്കെ കഴിക്കും ഒൽക്ക് ഇഷ് ഷ്ടപ്പെട്ടാല് ഇഷ്ടപ്പെട്ട സാധനങ്ങളോ, ആ ഓല് ആ രാത്രിയാണ എല്ലാരും ഒപ്പം ഉണ്ടാവ അപ്പം പിന്നെ അങ്ങനെ എല്ലാരും ഒപ്പം ഒരുമിച്ച് കുന്നു ഉം പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസൊക്കെ ഇണ്ടാവും ഒരുമിച്ച് തിന്നാന്. ഉം
ആ ആ ആ വേറെ ആരൊക്കെ ഉണ്ട് അവിടെ?
വേറെ ആരുല്ല ഞങ്ങളെന്നെ ഉള്ളൂ കുട്ടിളും മക്കളും ഹസ്ബൻന്റ് ജോലിക്ക് പോയിണ്. ആ ഇപ്പ ആരുല്ല ഞങ്ങളെന്നെ ഉള്ളു. ഞാനന്നെ ഉള്ളു ഉം
ആഹ് ഉം.
ഓര് പോയിട്ട് അങ്ങനെ പണിയൊക്കെ എടുക്കും വീട്ടിലെ പണി ഇണ്ടാവല്ലോ
ആഹ ഉണ്ട് ആ വീട്ടുള്ള ജോലി എത്ര തീർച്ചാല തീടത്തില്ലല്ലോ
ഫുഡൊക്കെ പിന്നെ ഓലണ്ടാവുമ്പോന്നെ അങ്ങനെ എടുക്കും ഓലെ
ആഹ്
കൂടെ അങ്ങനെ ഇണ്ടാക്കും അടുപ്പ തന്നെ വെക്കും ചോറൊക്കെ
ആഹ് ആ അയ്യോ ഒറ്റക്ക് ഇരിക്കുന്ന കൊണ്ടന്ന ഇൂടെ കഴിക്കാനും തോന്നാതെ ആഹ് എല്ലാരും കൂടെ ആവുമ്പോന്ന് പ
ആഹ് കഴിക്കാൻതോന്നും ന്നാലും ങ്ങനെ വിഷൊക്കെ ചെയ്യാം നമ്മള് പണി ഇങ്ങനെ എടുക്കല്ലേ നമ്മ പോയിട്ട് ഒരുപാട് തിരുമ്പാണ്ട് തിരുമ്പണം വെക്കണം പിന്നെ തുടക്കണം അടിച്ചു കാരണം അയിന്റെ ഇടക്ക് കൂടെ ഫോൺ വിള ആഹ ഫോം വിളിക്കണം ചില സമയത്തൊക്കെ വിളിക്കുമ്പോ മുറ്റ അടിക്കരു മുറ്റടിക്കുമ്പോ ഫോൺ വിളിക്കും എല്ലാം ഞാൻ സമയുണ്ടാവല്
ആഹ മക്കള് വന്ന കഴിഞ്ഞാ പിന്നെ ഒട്ടും നടക്കുന്നല്ല
മക്കള് വന്നാ പിന്നെ ഒന്ന് തരു ഫോണ കഴക്കുംങ്ങനെ പോയിക്ക് പോണം കൊറച്ചു നേരം തരും കൊറച്ച സമയം അപ്പൊ പിന്നെ നമ്മ വരുന്നതി മുന്നേ നമ്മ വിളിയും ഒക്കെ കഴിക്കണോ
കഴരിക്ക ആഹ് ആഹ ഒത്തിരിനേരം ഫോൺ ഉപയോഗിക്കുവോ മക്കള്
ഇല്ല ഞാൻ അധികം കൊടുകതില്ല സ്കൂൾ ഉണ്ടാവുമ്പോ സമയമില്ല ആ സമയമല്ല ന്നെ മദ്രസും ഉണ്ട് ഓല്ക്ക് രാത്രി മദ്രസ ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ വീട്ടിലങ്ങനെ ഫോണെടുത്ത് കളിക്കാൻ നേരല്ല ഓല്ക്ക്
നേരല്ല ആഹ് ഉം
വെക്കേഷൻല്ല ഞാൻ സൺഡേ ഒക്കെ നല്ല ലീവ് അന്നങ്ങനെ തരോ തെരോ വെ വൈത്തല കൂഡും അപ്പൊ കൊറച്ച നേരം കൊടുക്കും നമ്മള് തീരെ കൊടുക്കാന്നിട്ട് കാര്യല്ലല്ലോ ഇന്നത്തെ കാലത്ത് കുറച്ച് കൊറച്ച് സമയം കൊടുക്കും ഇന്ന സമയത്ത് തരണം പറഞ്ഞോണ്ട് ആഹ് അപ്പൊ പിന്നെ ഞൻ പോയി വാങ്ങുംഎല്ലാ ഞാൻ അവനി പോയി കളിക്കൂ പുറത്ത് കളിച്ചു കളിച്ചോളിൻ പറയും ചെറിയ മക്കളാ ഉണ്ടൊക്കെ അതിങ്ങ ആഹ് പോ ഫോൺ മ എപ്പോഴും ഫോണ്
ടി വി ഒക്കെ വെച്ച കൊടുത്താ കൊറച്ചു നേരമൊക്കെ നോക്കിരിക്കും പിന്നെ ഫോണ് കൊടുത്താ എത്ര നേരം വേണേരിക്കും
ടി വി നാട്ടിലൊക്കെ അവക്ക് ഇഷ്ടം ഫോണ് ഓൾക്ക്ഷ്ടപ്പെട്ട നീക്കണങ്കിൽ ഫോണ് മാണല്ലോ? ഹഹ അങ്ങനെ ആഹ് അങ്ങനെ നീക്കി നീക്കി അങ്ങനെ കൊണ്ടു കൊണ്ടോക്കല്ലേ അയിനിപ്പോ ഫോണനെ വേണല്ലോ
ആഹ് വേണം എന്താ ചെയ്യാനാ ഇപ്പോഴത്തെ മക്കള് ഉം ടി വി ക്കകത്ത് കൂടെ നീക്കുന്നേ ആക്കാെങ്കിൽ നമ്മക്ക് ഇതിരി ആശ്വാസം
ആഹ അതന്നെ ഹ്ഹ ഞമ്മക്ക് ആഹ അത് തന്നെ പിന്നെന്താ അവിടുത്തെ വിശേഷ
ആഹ് ഇവടെ എല്ലാരും സുഖ യ്ട്ടിരിക്ക്ന്ന് പിന്നെ അമ്മയ്ക്ക് കൈ വയ്യാത്തതിന്റേതായ ബുദ്ധിമു ട്ട്ങ്ങെ അമ്മയൊന്ന് വീണായിരുന്നേ ഇവിട് ത്തേ അപ്പൊ കയ്ക്ക്ച്ചിരി പൊട്ടല് ആഹ് പൊട്ടലുണ്ടായിരുന്നു ഇപ്പൊ റെഡിയായി വരുന്ന തേ ഉളള്. അപ്പൊ അതിൻ്റേതായാ ഒര് കൂടുതല് ആ പ്ലാസ്റ്റർ ഇട്ട് ഉം. അയിൻ്റെതായ ആഹ് ഹസ്ബൻറിന്റെ അമ്മ പിന്നെ അച്ഛന് പ്രായത്തിന്റേതായ മു ട്ടുവേദന സാനങ്ങളൊക്കെ അവടെ പശുവുണ്ടേ ആഹ് പശ് ശുവുണ്ട് അപ്പൊ അച്ഛനാ അയിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അയ് മുട്ടുവേദനയും കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ട് ഓ ഒന്ന് രണ്ട് ആശത്രിക്ക് കൊണ്ടുപോയി കാ ണിച്ചു കാണിച്ചെങ്കിലും വല്യ കൊറോവൊന്നും ഇല്ല. പ്പോ ഒന്ന് രണ്ട് വോസം കൊണ്ട് ഞാൻ ന്നാണെങ്കിലെ ഫോണിനകത്തോരിത് കണ്ട് മറ്റേ മുരിങ്ങയുടെ തോലും അഹ് കല്ലുപ്പും കടുകും കൂടെ ചൂടാക്കിട്ട് അത് കിഴി പോലെ കെട്ടി അങ്ങനെ വിട അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴത്തേനും കുറച്ച് ആശ്വാസണ്ട് വേനി ആഹ് വേറരു ഹോസ്പിറ്റലിൽ വിളിച് അന്നേ രം അവര് എക്സ്റേ എടുത്തൊണ്ട് ചെല്ലാൻ പറഞ്
ആഹ്
ന്നെറ്റ് മറ്റേ ഇപ്പോ ഇതുണ്ടല്ലോ മറ്റേ തെയ് മാന ത്തിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു പരിവാടി ഉണ്ടല്ലോ ഇപ്പൊ
ആഹ് അഹ് ശരി ന്നാ ഐക്കോട്ടെ സ്മയം കഴിഞ്ഞു
ആഹ് ശെരി ഓക്കെ ഉം ഉം